ആഹ് എവിടാണ്.
ഞാനിപ്പം കൊച്ചി. തങ്ങൾ എവിടാ
ഞാൻ ദുബായ്.
ദുബായ്, എന്താ പരിപാടി.
ജോലിയാ
എന്ത് ജോലി
ഇൻസ്ട്രൾമെന്റ്ഷൻ
ആഹ് പിന്നെ എന്തൊക്കയുണ്ട്.
ഫുഡാ കഴിച്ചോ.
ഫുഡ് ഒക്കെ കഴിച്ചു.
ഉം
ഫുഡഡൊക്കെ കഴിച്ച്, ഇവിടെ മഴയില്ല മഴയാ മഴക്കോളക്കെ ആയിങ്ങനെ വരുന്ന്. മഴയൊന്നുല്ല.
ആ
പിന്നെന്താണ് ഇവിടെ ഞാൻ ബസിൽ ഓടുന്നു.
ആഹ് അപ്പൊ വണ്ടിപ്പണിയൊക്കെ അത്യാവശ്യം അറിയല്ലേ.
ആഹ് വണ്ടിപ്പണിഓക്കെ അത്യാവശ്യംഅറിയാ.
എഹ് നമ്മൾ ഈ ഓയില് മാറുന്നൊക്കെ എത്ര നാള് കൂടിയിരിക്കുമ്പോഴാണ്.
ഓയില് മാറുന്നത് കിലോമീറ്റർ അനുസരിച്ചാണ്.
ആഹ് എത്ര കിലോമീറ്റർ കൂടുമ്പോ.
ചിലത് ചിലവണ്ടിക്ക് ആയിരം, ചിലവണ്ടിക്ക് ആയിരത്തി ഇരുനൂറ് കിലോമീറ്റർ ആയിരത്തി നൂറ്റമ്പത് കിലോമീറ്റർ അങ്ങനെ പല ഇതാണ്.
എഹ്
അതനുസരിച്ച് അനുസരിച്ച് ഞാൻ മാറട്ടെ.
അപ്പ ഈ സർവിസ
സർവീസ് ഞാൻ ബസ്സിൽ ഓടുവല്ലേ അത് സർവീസിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല സർവീസ്. ഒരു സർവീസും കിലോമീറ്ററക്കെ അനുസരിച്ചാ.
പതിനായിരം കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പോ സർവീസ് ആകും. ആഹ്
വേറെന്താ.
വേറെന്താ ഇങ്ങനെ പോകുന്നു താങ്കൾ എന്താണ് പരിപാടി അവിടെ.
ഞാൻഇവടെ വർക്ക് ചെയ്യ.
എന്ത് വർക്കായിരുന്നു മറന്നുപോയി.
ഞാനിവിടെ ഫാക്ടറി ജോലി ചെയുക.
ഫാക്ടറി ഏത് ഫാക്ടറി..
അറാംകോ
അറാമോ
ആഹ് അത് ഒരു കമ്പനിയാ
ആഹ് അത് എന്തിന്റെ വർക്കാ.
അത് ഈ ഈ ഷ്യൂവിൽ അതിന്റെക്കെ നോക്കുന്ന നോക്കി അതി ചെക്ക് ചെയ്യുന്ന പരിപാടില്ലെ
ആഹ് അതെങ്ങനെയൊക്കെയാ ചെക്ക് ചെയ്യുന്നേ അതൊക്കെയൊന്ന് പറയോ.
അതായത് നമ്മളോരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും. അതിന് ഓരോ താപനിലയും അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കറക്ട് ചെയ്ത്.
ഉം
വച്ചില്ലെങ്കിൽ പ്രൊഡക്ടിന്. ക്വാളിറ്റിക്ക് വ്യത്യാസം വരും. ഇല്ല ഡ്യൂട്ടി ഇന്ന് ഓഫ.
ഓഫാണോ.
ഉം നാളെ പോണം.
നാളെ പോകണം എന്നിട്ട് നാളെ രാവിലെ എത്ര മണിക്കാണ് വർക്കിന് കയറുന്നത്.
നാളെ രാവിലെ എട്ട് മണിയാവുമ്പോ പോകണം.
എട്ടുമണിയോ എട്ടുമണി തൊട്ട് എത്ര മണി വരെ.
ആറ് മണി വരെ
ഇപ്പം ലീവും ഓഫും ഒക്കെ എങ്ങനെയാ.
ആഴ്ചയിൽ ഒരു വീക്ക് ഓഫ്.
ഓക്കെ ഓക്കെ ഓക്കെ
ഇവിടെ ഭയങ്കര ചൂടാ.
ഭയങ്കര ചൂടാണോ
ഉം
അവടെ മഴയൊന്നുവില്ലേ
ഇല്ലവ്ടെ ഭയങ്കര ചൂട നാപ്പത്തേഴ് ഡിഗ്രിസെൽഷ്യസാ ഇവടെ ചൂട്
ഓക്കെ ഓക്കെ
ബ്രോ ഇങ്ങോട്ടൊന്നും നോക്കുന്നില്ലേ
നോക്കണം ഇച്ചിരൂടെ കഴിയട്ടെ കൊറ്ച്ചാളൂടെ കഴിഞ്ഞിട്ടൊക്കെ നോക്കണം
ബ്രോ ഈ വണ്ടിപ്പണി മാത്രേഒള്ളൂ
വണ്ടിപ്പണിയുണ്ട് അങ്ങനെയൊന്നുല്ല സാഹചര്യങ്ങളനുസരിച്ച് ഓരോ പണി വരും അതൊക്കെയങ്ങ് ചെയ്യും
ഓക്കെ ബ്രോ പഠിച്ചെയൊക്കെന്താ
ഞാൻ പഠിച്ചത് എം എം ബി ഐറ്റി ഐറ്റി
ആഹ് ഐറ്റിഐ പിന്നെ
ബ്രോ എന്തൊക്കെ പഠിച്ചേ എന്തുവാ പഠിച്ചേ
ഞാൻ ഓട്ടോമൊബൈൽ പഠിച്ചിട്ടുണ്ട് ഇൻസ്ട്രുമെന്റേഷൻ പഠിച്ചിട്ടുണ്ട് ലോജിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട് കൊർച്ച് പഠിച്ച്ട്ടൊണ്ട്
ഉം
പിന്നെ
ബ്രോ പിന്നെന്താ പിന്നെ ഇങ്ങനെയൊക്കെയങ്ങ് പോകുന്നു പിന്നെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ശമ്പളവും ഫുഡും റൂമും അതുവിതുവൊക്കെ
ശമ്പളം അമ്പത് രൂപ അമ്പത് രൂപട്ത്ത് കിട്ടും റൂം അവർറെ വകയാ ഫുഡ്ഡ് നമ്മൾ നോക്കണം
അപ്പം ഇന്നത്തെ ഇന്നെന്നാ വര്ന്നെ ഫെഷ്യൽ ഫുഡ്
ഇന്നൊന്നു ആയില്ല എന്തേലും ആക്കണം
ആയ്ല്യോ ഒന്നും ഇതുവരെ
ഇത് വരെഒന്നും ആയില്ല
ഫുഡൊക്കെ ആരാ വെക്കുന്നെ ഒറ്റക്കാണോ വെക്കുന്നെ
ഫുഡ്ഡൊറ്റക്കാ വെക്കുന്നേ അല്ലേ പൊറത്ത് പോയി കഴിക്കും
ഫാമിലി പെണ്ണൊക്കെ കെട്ടിയാണോ
പെണ്ണൊന്നും കെട്ടിയില്ല
അതെന്താ അതൊക്കെ ഇപ്പഴല്ലേ നടക്കണ്ടെ പിന്നീടങ്ങ് മാറ്റി വെച്ചഴിഞ്ഞാ സമയൊര്പാട് പൊയ്ക്കൊണ്ടിരിക്കുവല്ലേ
സമയവൊണ്ട് ബ്രോ ബ്രോ എന്ത് ചെയ്യുന്ന് പെണ്ണൊന്നും കെട്ടിയില്ലേ
ഞാൻ പെണ്ണ് കെട്ടി എനിക്ക് രണ്ട് കുട്ടികളുണ്ട്
ഓഹ് ഓ അപ്പൊ ഇതിന്റെ എടക്ക് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോയി ഈ ചെറിയ പൈസ കൊണ്ട് ഇതൊക്കെ ഓടി പോകോ
ആഹ് തീർച്ചയായിട്ടും അത് മതി കൊഴപ്പമില്ലാതെ ഇങ്ങനെ പോവാ
ഓക്കെ
എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടേഎന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്
ആഹ്
പുള്ളി ഓച്ചറലള്ളയോ
ആഹ്
പുഉള്ളിയൊരു പഴുപ്പന പണ്ട് പണ്ട് പൊന്നെ ത്തേനേ ന്നൊക്കെപറഞ്ഞു നടന്നയാ ഇപ്പൊ പുള്ളിക്കാരന് ഭയങ്കര വിഷയാന്നൊക്കെ അറിയുന്ന പുള്ളിക്കാരനെ പറ്റി യാതൊരു വിവരോം ഇല്ല ശാപ്പാണോ ഹലോ
ആഹ്
വഴിപ്പനെ കാണുന്നത് ഭയങ്കര ആഗ്രഹ എത്ന് ചെയ്യാന എവിടന്ന് അറിയില്ല താങ്കൾക്ക് എങ്ങനെ ആ ഫ്രണ്ട്സ് വല്ലോണ്ടൊ
എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് പക്ഷെ അവരിപ്പോ വലിയ കോൺ ആഹ് അങ്ങനെ ചോയ്ച്ചാ എനിക്ക് അത്യാവശ്യം ഉണ്ട് എല്ലാടത്തും അവിടെ ഇവിടെക്കെ ഉണ്ട് ഇനി ബ്രോയ്ക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ
ഇല്ല തീർച്ചയായിട്ടും
ഓഹ്
തീർച്ചയായിട്ടും
ആ നല്ലത് ബ്രോ എങ്ങനാ ഏഹ് എത്രായി വീട്ടി ചെല്ലും എത്ര മണിക്ക് എത്ര മണിക്ക് വീട്ടി ചെല്ലും
ഞാൻ എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പ പത്ത് മണിക്കേറിയാ മതി പത്ത് ത്ത് മണിക്ക് കേറിയാ മതി പത്ത് മണിക്ക് കേറിയിട്ട് ഞാനൊര് എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പഴത്തേക്ക് ഡ്യൂട്ടി കഴിയും
ആഹ്
പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീട്ടി പോവും വീട്ടിൽ പോയി കുളിച്ചിട്ട് തന്നെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തൊക്കെ ഒന്ന് പോകും ഞാനൊരു പത്തര പൈനൊന്ന്മണിയൊക്കെ ആകുമ്പോ വീട്ടി കേറും അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ബ്രോ അവിടെ
ഓഹ് ഞാൻ ഇവിടുന്ന് എട്ട് മണിക്ക് പോയാ ആറ് മണിയാകുമ്പോ വന്ന് കഴിഞ്ഞാ തന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കണം
അതുപോലെ തന്നെ തുണി കഴുകാൻ ഉണ്ടേ തുണി കഴുകണം അപ്പൊ അതൊക്കെ ചെയ്ത് ഒരു വരുമ്പത്തേനും ഒരു ടൈംമാകും പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പഴത്തേനും ആവും
ഓക്കെ ബ്രോ
ബ്രോ ഏയ് ഇങ്ങോട്ട് ബ്രോ ബ്രോ ഇങ്ങോട്ട്ക്ക് നോക്കുന്നുണ്ടെങ്കി പറഞ്ഞാ മതി
ഓക്കെ ഓക്കെ പറയാം പറയാം പറയാം പറയാം
ആഹ് ഇവിടെ അത്യാവശ്യം നല്ല സ്കോപ്പൊക്കെ ഉണ്ട് മന്തി മന്തിടെ പരിപാടിക്കൊക്കെ
ഫസ്റ്റ് ബ്ലാസ്റ്റ് മൂവി കണ്ടാര്ന്നോ?
ആഹ് ബ്ലാസ്റ്റ് മൂവി കണ്ട് നീ കണ്ടോ
ഇല്ലല്ലാ ഞാൻ കണ്ടില്ല എങ്ങനെണ്ട് പടം
പടം അടിപൊളിയാട്ടോ ഉം നല്ല പടാ നല്ല പടാ നല്ല പടാ നല്ലപടാ നല്ല പടവാ അതെ ക്ലൈമാക്സ് ഇച്ചിരി ബോറാ എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം അടിപൊളിയാ
ക്ലൈമാക്സ്‌ ബോറാ
ആഹ് ചെറിയൊരിത് വരും
ഞാൻ കണ്ടില്ല കാണണോന്നും പറഞ്ഞ് ഇരുന്നേ അങ്ങനെ എല്ലാരും പറയുന്നു അടിപൊളി പടാ അടിപൊളി പടാണ് പറഞ്ഞ് ഭയങ്കര ഫൈറ്റ് ആന്ന് പറയ്ണു ഫൈറ്റ് സീൻ ബയങ്കരാന്ന് പറയ്ണു
ബ്രോ പടൊക്കെ കാണാറുണ്ടോ?
ആഹ് ഞാൻ എടയ്ക്കിടക്കൊക്കെ പോയി കാണാറുണ്ട്
വേറെ ഏത് പടാ ലാസ്റ്റ് കണ്ടത്
ഞാൻ ഏറ്റോം ലാസ്റ്റ് കണ്ട പടം മായാമോഹിനി
മായാമോഹിനിയോ
ആഹ്
മറ്റേ ദിലീപിന്റെ
ആഹ് ദിലീപിന്റെ
ഉം എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാനത് കണ്ടതാ ഞാൻ കണ്ടങ്ങ് മറന്ന് പോയി അയ്ന്റെ കഥ എന്തുവായിരുന്നു
അതിന്റെ കഥയൊക്കെ നല്ല കഥ അല്ലയോ നമ്മുടെ കൂട്ടുകാരന്മാരുടെ ജീവിതാ അതിലൂടെ കാണി
ഓ
ഓ കോമഡി പടവാ അടി പൊളിയ ചിരിക്കാനുണ്ടല്ലോ
ചിരി അത്യാവശ്യം നല്ല ഏ ഞാനത് പണ്ട് കണ്ടേ അങ്ങ് മറന്നു പോയി അതിനകത്തെ പാട്ടൊക്കെ അടിപൊളിയാ പിന്നെ മറ്റേ ഒരു ശൃംഗാരവേരം എന്ന് പറഞ്ഞൊ ഒരു പടമുണ്ട്
ആഹ് ശൃഗാര വേരൻ അറിയാ അറിയാ ആഹ്
പഴേ ഒരു പടവാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ
ആഹ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റേ പടവാ നമ്മടെ ചാന്ത്പൊട്ട് അത് അടിപൊളി പടമായിരുന്നു അത അത് നല്ലൊരു നല്ലൊരു ക്യാരക്ടർ ആണ് അതിനകത് ദിലീപിന്റെ
ആ്ഹ് ദിലീപ് ആ ദിലീപിന്റെ ക്യാരക്ടർ വേറെ റീമേക്ക് ചെയ്യാൻ ചെന്നിട്ടും ആരും അത് ചെയ്തിട്ടില്ലെന്നാ പറയുന്നത് ആച്ചെ ആ പ ആ പടം അത് അങ്ങേർ ആ പുള്ളിക്കാരന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് എല്ലാരും പറയണ്
അതാ ഞാൻ പറഞ്ഞ അടിപൊളി ക്യാരക്ടറാ ദിലീപിനെ കൊണ്ട് ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ പറ്റും ദിലീപിനെ കൊണ്ട് പിന്നെ കലാഭവൻ മണി കലാഭവൻ മണിയൊക്കെ എന്ത് അടിപൊളി നടനാന്നറിയോ
കലാഭവൻ കലാഭവൻ മണി ഒക്കെ മരിച്ചു
റീച്ച് നടനാ അറിയോ അപാര നടൻ ഇപ്പൊ കൊറേ പുതിയ നടന്മാരും നടിമാരും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവരൊന്നും അത്ര പോരാ അവരുടെ കൂടെ ഒന്നും പിടിച്ച് നിക്കത്തില്ല
കലാഭവൻ മണി അടിപൊളിയാ
ഏഹ്
ഇപ്പം മണി അടിപൊളി പടാ നല്ല പടാവും ക്യാര ക്യാരക്ടറാ
അടിപൊളി അടിപൊളി അഭിനയമാണ്
ആഹ് പാട്ട് അടി നാടൻ പാട്ടൊക്കെ എഴുതി വെച്ചേക്ക കേക്ക അടിപൊളി പാട്ടൊക്കെ ആണ് പിന്നെ ഒരു ഒരു ഓബ്സഷൻന്ന് പറഞ്ഞ ഒരു പടമുണ്ട് പുതിയ
കേട്ടില്ല ബ്രോ എന്തോ പടം
ഒപ്സെഷൻ ഒപ്സെഷൻ ഇംഗ്ലീഷ് വേടാ
ആഹ്
ഒന്നേ മുക്കാൽ മണിക്കൂറേ ഉള്ളൂ ആഹ് അടിപൊളി പടവാ ഒന്ന് കണ്ട് നോക്ക്
ഞാന് അങ്ങനെ യാദർശികമായിട്ട് ഹൊറർ മൂവീസ് ഒക്കെ കാണാറുള്ളൂ
പക്ഷെ ഈ പടം നല്ല നീ ഒന്ന് കണ്ടു നോക്ക് നിനക്ക് ഇഷ്ടപ്പെടും
കണ്ടു നോക്കാം കണ്ടു നോക്കാം ഇത് ഇതിനകത്ത് ഉണ്ടോ ജിയോ സ്റ്റാറിലുണ്ടോ
ജിയോ ഹോട്ട് സ്റ്റാറിനകത്ത് അല്ലന്ന് തോന്നുന്നു എപ്പിട്സിനകത്താ തോന്നുന്നു
എപ്പിട്സിന് അകത്തെ ഉള്ളോ
ഉം എപ്പിട്സ്ന്നത് ആ പടം നല്ല പടമാണ് ഒന്ന് കണ്ടു നോക്ക് അതെ എന്നാ ശരി ബ്രോ ഞാൻ വിളിക്കാം
ശരി ബ്രോ